ഹലോ
ആഎന്തൊക്കെയാ
ആ എന്ന് ല്ലവെ ചുമ്മാ ഇരിക്കുവ വന്ന്
ആഹ്
ക്കെന്നാ
ആഹ്, സുഖമായിട്ടിരിക്കുന്നു.
ആ മഴയുണ്ടോ
ആഹ് മഴ മഴയുമില്ല വെയിലുമില്ല അങ്ങനെ
ഇന്നു വെയിൽ
ഉം മഴ ഒന്നുമില്ല
ആഹ് ഇന്നിങ്ങോട്ടേക്കക്ക നല്ല വെയിലാരുന്നു.
ഏഹ്
വേനൽക്കാലം പോലത്തെ വെയിൽ
അയ് ശരി
മഴയൊന്ന് ചെറുതായിട്ടൊന്നു ഒരേഴഴരയക്കെയായപ്പഴ്ത്തേനു ചെറുതായിട്ടൊന്നു പൊടിഞ്ഞുപോയതേയുള്ളു പിന്നെ അതു കഴിഞ്ഞിട്ട് വെയിലായിരുന്നു, രാവിലെ മുതൽ നല്ല വെയിൽ.
ആഹ് ഇവിടെ നല്ല മൂടിക്കു മൂടലാണ്.
എത്ര ദിവസത്തെ തുണിയുണ്ടായിരുന്ന എല്ലാം ഉണക്കി പെറുക്കിയെടുത്തു
ആഹ് ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. അതേപോലെ
അറിയാം
ആഹ്
ഉം ചായകുടി കഴിഞ്ഞോ?
ആഹ് ചായകുടി കഴിഞ്ഞു
അതെയോ? മൂ ഹു
നിങ്ങടെ ചായകുടിയൊക്കെ കഴിഞ്ഞോ
എൻ്റെ ചായകുടി ഞാനീനേരം ആല്ല ചായ കുടിക്കുന്നത് ഞാൻ സന്ധ്യ കഴിയുമ്പോഴത്തേക്കു ആണ് ചായ കുടിക്കുന്നത്. അമ്മ വരുമ്പോൾ സന്ധ്യ കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് വരുമ്പോ പാ അപ്പഴാണ് ഉമ്മ ചായ വെക്കുന്നത്. അപ്പോ എല്ലാർക്കും ചായ കൊടുക്കും ഉം ഞാനും കുടിക്കുമവരോടൊപ്പം, മക്കളാരും ചായ കുടിക്കുകയില്ല. സ്കൂൾ ട്ട് വന്നാലും മക്കക്ക് ചായ വേണ്ട പിന്നെ ഞാനെന്തിനാ വെക്കുന്നെ ഇവിടെ ഹസ്ബൻഡിൻ്റെ ബാപ്പയും ഉമ്മയും പിന്നെ അവർക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് വെച്ചു കൊടുക്കും അല്ലാതെ സന്ധ്യ കഴിയുമ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ചൊരു ചായ അതിലും മക്കൾ കുടിക്കൂല്ല മക്കൾക്ക് വേണ്ട
അതുശരി
ഇല്ല ഒരു ചായെം വേണ്ട.
ഏഹ്
അപ്പം ഞാന് ചായ കുടിക്കാത്തപ്പം പാലിനെ കട്ടയാക്കിയിട്ട് ഷേക്ക് അടിച്ചു കുടിക്കും, കൊടുക്കും. അങ്ങനെയാണെങ്കിൽ സ്കൂൾ വിട്ടു വരുമ്പോ ഷേക്ക് അടിച്ചുകൊടുക്കുവാണെങ്കി കുടിക്കും ഓരോ ഗ്ലാസ്.
കുടിക്കും
അല്ലാതെ ചായ വേണ്ട. അപ്പപ്പിന്നെ വെച്ചു വെച്ചിട്ടു കാരൃമില്ലല്ലോ, കുടിക്കൂല്ലല്ലോ. ചൂടാറിക്കഴിഞ്ഞാൽ കൊളളത്തുമില്ലല്ലോ.
അതേ
അല്ലെങ്കിൽ പിന്നെ കുടുങ്ങി
ആഹ്
ഇപ്പഴ്ത്തെ മക്കളൊന്നും കുടിക്കൂല ന്നാ തോന്നുന്നേ കൊറേ പേരെ ചോയ്ച്ചിട്ട് എല്ലാർക്കും ചായ വേണ്ട
ചായ ണ്ടല്ലേ
ഷുഗർ കട്ട് കുഞ്ഞിപ്പിള്ളാരാണേലും പറയും പഞ്ചസാര കൊള്ളത്തില്ല അങ്ങനെയല്ലേ ഇനി അതായിരിക്കും മക്കക്ക്‌ ഇഷ്ട്ടിലായിരിക്കും
ആ മധുരം ചെ ആർക്കും ഇഷ്ട്ടുണ്ടാവില്ല അപ്പോ
ആ ഇപ്പോ ആർക്കോ ഇവിടെങ്ങാന് ഏഹ് അ മൂത്തവളെ നാനും
മധുരം ഓവർ ആകുന്നത് എല്ലാർക്കും നല്ലതല്ലല്ലോ
എനിക്ക് കുടിക്കുവാണെങ്കിൽ ഇച്ചിരി കുറച്ചു മധുരത്തിൽ കുടിക്കണം അത്യാവശ്യം നല്ല മധുരത്തിൽ കുടിക്കണം ഞാൻ ഇപ്പോ കൊറച്ച് കൊറച്ചു എങ്കിലും മധുരത്തിൽ കുടിക്കുന്നയാ എനിക്കിഷ്ടം
എനിക്കുവതെ മധുരത്തിൽ കുടിക്കണയാ ഇഷ്ടം അധികം രാവിലെ കുടിക്കാനാ ഇഷ്ടം ചായക്ക് താൽപര്യം കൊറവാ
ആ എക്ക് വൈകുന്നേരം ചായ കിട്ടി ലേലും കൊഴപ്പില്ല പക്ഷേ രാവിലെ എനിക്ക് നിറ്ബന്ധവാ എന്ത് ഞാൻ പറയും രാവിലെ അപ്പോം ച കറിയും കിട്ടിയിലേലും സാരല്ല ഒരു ഗ്ലാസ്‌ ചായ കിട്ടിയില്ലേൽ എനിക്ക് ഭയകര ബുദ്ധിമുട്ടാ ഞാൻ പറയും എന്താണോ അങ്ങനൊരു ശീലവായി പോയി അതായിരി നമ്മടെ ശീലങ്ങൾ നമ്മക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ
ആഹ് ആ രാവിലെ ൻക്കും വേണം എന്തായാലും കിട്ടണം
ആ വീട്ടിൽ പോയി കഴിയുമ്പോഴ്ത്തേക്കും ഉമ്മച്ചി പറയും എങ്കിൽ വൈകുന്നേരം ചായ വെക്കട്ടെ എന്ന് ചോയ്ക്കുമ്പോ ആ എങ്കി വച്ച് താന്നു പറയും എങ്കിലും ചായ വെക്കാനായിട്ട് ഞാൻ കേറത്തൊന്നുല്ല ചായ വെച്ച് താന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കൊണ്ട് ഒഴിച് തരുമ്പോ കുടിക്കും അപ്പൊ ഫോൺ വിളി ക്കുമ്പോത്തേക്ക് ഒരു ചായ കുടിച്ച് ഞാൻ പറഞ്ഞ് ഇല്ല ഈ നേരം എനിക്ക് ചായ കുടി ഇല്ല വീട്ടിൽ വരുമ്പോ ഒള്ളല്ലേടി ചായ കുടിയെന്നു ഞാൻ പറയും ആഹ് അതെ അങ്ങനെ ഒരാള് വെച്ച് തരുമ്പോ കുടിക്കും അല്ലാതെ നമ്മളായിട്ട് വെച്ചോന്നും കുടിക്കൂല അത് ഞാൻ പറഞ്ഞെ
ആഹ് ആഹ് സ്നാക്ക് ഒക്കെ ഇണ്ടാക്കാറുണ്ടോ വൈകുന്നേരം
എല്ലാ ഇണ്ടാക്കാറുണ്ട് വൈകുന്നേരായി ഇന്ന് രാവിലെ ദോശയായതുകൊണ്ട് പിള്ളേർക്ക് ഇഡലിയോ ദോശയോ ഒണ്ടാകുന്ന ദിവസം രാവിലെ അത് മതി ഉച്ചക്ക് അത് മതി വൈകുന്നേരോം അത് മതി രാത്രി അത് മതി അങ്ങനെയാ
അത്ശേരി ചോറൊന്നും വെ
ചോറ് വേ ആ ഇന്നത്തെ ദിവസവേ ചോറ് വേണ്ട ആൾക്ക് പിള്ളേര് കളി കാണുകേല വേണ്ടാന്നു പറയുന്നതാ ഞങ്ങൾക്ക് ദോശ ചുട്ടു തെന്നേക്ക് അല്ലെകിൽ ഇഡലി വേവിച്ചു വെച്ചത് ഇരിപ്പുണ്ടെങ്കിൽ ആ ഇഡലി തന്നേക്ക് അല്ലെങ്കിൽ ദോശ ചുട്ടു താ ആ ഒരാള് പറയും അപ്പോ കനം കുറച്ച് നൈസ് ആയിട്ട് ചുട്ടിട്ടു പൊക്കത്ത് നെയ്യും കൂടെ ഊറ്റി നല്ല മൊരിച്ചു ദോശയും ചുടും ചുട്ടു സാമ്പാറും കൂടെ തന്നേക്ക് ഞാൻ കഴിച്ചോളാം അപ്പൊ അത്പോലെ ചുട്ടു കൊടുക്കും അടുത്തയാളു പറയും നെയ്യ് ഒഴിക്കണ്ട സ സാദാ ദോശ മതി അയിന്റെ കൂടെ ചമ്മന്തി ഒരാൾക്കു ചമ്മന്തി ഒരാൾക്ക് സാമ്പാറും വേണം അത്കൊണ്ട് രണ്ടും നടക്കണം കറി രണ്ടും വെക്കണം
ആഹ്
ഏ മക്കള് കൊറേണ്ടായാല് ഓരോരുത്തര്ക്കും വേറെ വേറെ ന്നെ വേണ്ടിയേരും
ആഹ് ഭയങ്ക പല പല ടേസ്റ്റുകളല്ലേ നമ്മുക്കാണെങ്കിലും അങ്ങനെ ല്ലേ ഒരാൾക്ക് ഒരാൾ ആ ഈ ആ പിന്നെ അങ്ങനത്തെ ഈ മറ്റേ നമ്മള് ബോളിയൊക്കെ പൊരിക്കത്തില്ലേ പഴമ്പൊരി അതൊക്കെ പൊരിക്കുവാണെ അങ്ങനത്തെ പരിപ്പുവട, ഉള്ളിവട അങ്ങനത്തെയൊക്കെ പൊരിക്കുവാണെങ്കി എല്ലാർക്കും ഒരേ സാധനം തന്നെ മതി. അങ്ങനെ വേറെ വ്യത്യാസം ഇല്ല. അത് വേണം ഇത് വേണംന്ന് പറയില്ല. ആഹ് ഉഴപ്പൊരിച്ചു കൊടുക്കുന്നത് അത് കഴിച്ചിട്ട് വാടിയിരിക്കും. കട്ലൈറ്റാണ് ഏറ്റവും ഇഷ് കട്ലയിറ്റ്. കടലേറ്റ് ഒര് ത്ത ഭയങ്കര അരങ്ങാ വയങ്കര ഇഷ്
കൊഴപ്പുണ്ടാവൂല ലേ
ഇല്ല ഇല്ല അങ്ങനെ ഒന്നും കഴിക്കുവൊന്നുല്ല. രാവിലത്തെ രാവിലെ എണ്ണക്കടി കഴിക്കൂല. ആ പിന്നെ വൈകുന്നേരം വൈകുന്നേരം കുറവാ... ആഴ്ചേൽ ഒന്നന്നൊക്കെ പറയാം. എണ്ണേല് വറുത്തു പൊരിച്ച സാധനങ്ങൾ അല്ലെങ്കില് രാവിലത്തെ അപ്പവോ ആഹ് അല്ലെങ്കി ചോറോ ഉച്ചക്ക് ഉച്ചത്തെ ചോറ് തന്നെ ഞാ അല്ലേ ചിക്കനൊക്കെ ഉണ്ടെങ്കി ചിക്കൻ ഉണ്ട് പൊരിക്കാന് പൊരിച്ച് ചോറ് തരട്ടേ ന്ന് ചോയ്ക്കുമ്പൊ മതീന്ന് പറഞ് ചോറൊക്കെ കഴിക്കും വന്നു കഴിയുമ്പം. വന്ന് കഴിഞ്ഞാ കുളിയെ എല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്ന് കുറച്ചു നേരം കഴിച്ച് കുറച്ച് നേരം ഫോണും കാണും ആ ഇതെല്ലാം കഴിച്ച് പിന്നെ സന്ധ്യ ആവുമ്പോഴത്തേക്കും എല്ലാം എടുത്ത് പഠി എടുത്ത വെച്ച് പഠിക്കണ്ടേ? എന്തുമാത്രാ പഠിപ്പിക്കുന്നെ എല്ലാം പഠിച്ചിട്ട് പിന്നെ മക്കളെ നേരത്തേ കിടത്തും രാവിലെ മദ്രസക്ക് പോകണ്ടോണ്ട് ഞാൻ പറയും കെടന്നോളാൻ പറഞ്ഞ് അങ്ങനെ പത് ഓ ഒമ്പതര പത്ത് മണിയാകുമ്പം മക്കള് കെടക്കും. ഞങ്ങള അത് കഴിഞ്ഞിട്ടേള്ളു ആ രാവിലെ ആ മദ്രസ രാവിലെ ആറ് മണിക്ക് വിളിച്ചാലേ ഉള്ളൂ ആറര ആവുമ്പോഴത്തേക്കും റെഡി ആയിട്ട് പോവൊള്ളൂ
ആഹ്
ആറരക്ക് പോയാ പിന്നെ പിന്നെ രാവിലെ സമയമില്ല, എട്ട് പത്താവും മദ്രസ വിട്ട് വരുമ്പോ പിന്നെ എട്ട് ഇരുപതാകുമ്പോഴത്തേക്കും ഉം സ്കൂളിൽ പോണ്ടേ അതുകൊണ്ട് മക്കൾക്ക് അങ്ങോട്ട് സമയമില്ല.
ഇവിടെ ഒമ്പത് മണി ഒമ്പതരക്കാവും മദ്രസവിട്ട് വരുമ്പോ.
അപ്പൊ സ്കൂളിലാ
സ്കൂള്ൽചെറിയ കുട്ടികള് അല്ലെ ഓൽക്ക് പത്ത് മണിക്കല്ലേ തൊടങ്ങൊള്ളു.
ആഹ് അങ്ങനെ ആ അങ്ങനെയാണ് ല്ലേ
ഉം
ആ ആ ഇവിടെ എല്ലാ പിളളർക്കും ഒന്നാം ക്ലാസ് മുതലുള്ള പിളർക്ക് എട്ട് ഇരുപതിന് ബസ്സ് വരും
ആ ആ ഹ
അപ്പഴത്തെക്കും മദ്റസ എട്ട് മണിവരെ ഉണ്ട് മദ്റസെന്ന് വിട്ട് വരുമ്പോഴത്തേയ്ക്കും എട്ട്പത്താകും
ഞങ്ങക്ക് ഇവിടെ രാ വീണ്ടും മദ്‌റസ അതുപോലെ സുബഹിക്ക് ആറ് മണിക്ക്ണ്ട്. ഷിഫ്റ്റ് ഓരോ ഷിഫ്റ്റായിട്ടാണ്. ഉം
ആ ഇത് ഇല്ല ഇവിടെ ഒരു നേരവേ ഉള്ളു. പിന്നെ ചില മദ്റസകളില് വൈകുന്നേരങ്ങളിലുണ്ട്.
അ ആ അ അങ്ങനെണ്ട് ഇവിടെക്കെ വൈകുന്നേരം ഇണ്ട്
വൈകുന്നേരം ഉണ്ട് എവിടെയാണെങ്കിലും ഒരു മണിക്കൂറേ ഒള്ളു അതിൽ കൂടുതലില്ല
അ ആ
രാവിലെയാണെങ്കിലും വൈകുന്നേരാണെങ്കിലും. ഏഴ് മണിക്ക് തുടങ്ങിയാ എട്ട് മണി വരെ ഉം വൈകുന്നേരാണെ അഞ്ച് അഞ്ച് റ്റു, ആറ് അത്രയോള്ളു
ഇവിടെ ഒന്നര മണിക്കൂറ്ക്കെണ്ട് മദ്‌റസ
അതെ എല്ലാം ആ ഇത് അവധി ദിവസങ്ങളിലുല്ല ഞാറാഴ്ച്ച ദിവസം അവധിയാണ് മദ്‌റസക്ക് അവധിയാണ് സ്‌കുളു പോലെ ന്നെയാ
ഹേ
ശനിയാഴ്ച്ച ഉൻ ശനിയാഴ്ച്ചിം ഏ തിങ്കള് മുതല് ശനി വരെ ഉണ്ട്. ഞാറാഴ്ച്ച ഒരു ദിവസം അവധി
അവധി
ഉം അപ്പോ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണോങ്കില് ഒക്കെ പോവുകയെക്കെ ചെയ്യാം. ശെ ശനിയാഴിച്ച മദ്ര വിട്ട് വന്നിട്ട് രാവിലെ മദ്റസയും കഴിഞ്ഞു വന്നിട്ട് ഞമ്മുക്ക് പോണേങ്കി പോകാം ഞായറാഴ്ച്ച പിറ്റേന്ന് അന്ന് നിന്നിട്ട് പിറ്റേന്ന് ഞമ്മക്ക് വന്ന മതിയല്ലോ ഞായറാഴ്ച്ച മദ്‌റസ ഇല്ലല്ലോ.
ആഹ്.
ആഹ് അങ്ങനെ ആ കഴിഞ്ഞ വർഷം മുതല് ഞായറാഴ്ച്ച അവധി ആക്കിയതാ അല്ലെങ്കിൽ ഞായറാഴ്ച്ച ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച്ച ആയിരുന്നു അവധി. അപ്പം ആ അവധി മാറ്റി ഈ അവധിയാ ക്കില്
ഇവിടെ വെള്ളിയാഴ്ച്ച ആണ് അവധി.
ആ വെള്ളിയാഴ്ച്ച അവധിതരുമ്പോ പാട സ്‌കുൾ ഉണ്ടല്ലൊ വെള്ളിയാഴ്ച്ച.
സ്‌കുൾ ഉണ്ട്.
ഉം അതാ പാട്. അത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഇന്ന് ഞാൻ ചായയ്ക്ക് ഒക്കെ ഉണ്ടാക്കിയെ വൈകുനേരം ചായയ്ക്ക് ഇഡി ഹലോ. വൈകുനേരത്തെ ചായകടി എന്തായിരുന്നുന്ന്?
ചായകടി ബേക്കറി ആയിരുന്നു.
ആഹ് ആഹ് മക്കൾക്ക് എല്ലാം അത് മതി. തിലോ അല്ലെ.
ആആഹ്.
ഉം ഹ്
നിങ്ങ്ക്ക് എന്തേലും വർക്ക് ഇണ്ടോ
ഇല്ല ഇല്ല
ഉം വീട്ടിൽ തന്നെ ആവൂലേ ഇല്ലല്ല വർക്കൊന്നില്ല
ഉം ഉം രാത്രിടുത്തേക്കുള്ള ഫുഡൊക്കെ ആയോ
ആ രാത്രിക്കുള്ള ഫുഡൊക്കെ ആയി
അല്ലാ ആ ഒരു നേരം വെച്ചാ മതിയോ ഉച്ചക്ക് മാത്രം വെച്ചാ മതിയോ
അല്ല അല്ല വൈകുന്നേരം വെറേ വെക്കണം
ആഇവിടെ അങ്ങനെ ന്നെയാ വൈ
ഇവിടെ വയസായി ഉപ്പ ഉണ്ടാവുമ്പളേ മഴത്ത് തണുത്തൊന്നും ഇഷ്ടല്ല
ആ ഇവിടെ ഏതന്നെയാ
അപ്പൊ വൈകുന്നേരം ചോറ് വെക്കും
ആ അപ് ഉച്ചക്ക് ഉച്ചക്ക് ചോറ് വക്ക്ന്ന് കൊർച്ചേ വക്കുള്ളായിരിക്കും ലെ
ആഹ് കൊറച്ച് വെക്കോളൂ
എ ഹ് പിന്നെങ് കൊർച്ചോ ആ ആ ആ ഹ് ആ ഇവിട് വേ അങ്ങനെണ്ട് പക്ഷെ ചോറിന്റെ രിയെല്ല ഉം വൈകിട്ട് അപ്പം വീണ്ടും വെക്കണം വീണ്ടു ഉണ്ടാക്കണം ഹസ്ബൻഡിന് പൂആണ് ഇഷ്ടം
അത് ശരി
അപ്പം ഉണ്ടാക്കണം രാവിൽത്തെ അപ്പം കൊടുത്താ അത് പിടിക്കേല അഉകൊണ്ട് രാവിലെ വേറൊണ്ടാക ഉം രാവിലെ എല്ലാം ചൂടോട് കൂടി ഇഷ്ട്ടൊള്ളൂ തണുത്തൊന്നും ഇഷ്ടല്ല അതുകൊണ്ട് ആ സമയാസമയത്ത് ഉണ്ടാക്കും
പ്പൊ വല്ലാതെ ഫ്രീ ടൈം ഒന്നും ണ്ടാവുലാ
ആ ഒത്തിരിയൊന്നുല്ല എങ്കിലും പകലൊക്കെ ഈ പിള്ളോരൊക്കെ സ്കൂളി പോഉന്നോണ്ടേ
ആഹ്
അത് കഴിഞ്ഞിട്ട് സ്കൂള് വിട്ട് വരുന്നിടം വരെ നമുക്കൊരു എ തുണ്ടല്ലോ റസ്റ്റ് എടുക്കാനു സമയ ണ്ടല്ലോ
ക്കാൻ സമയണ്ട്
മക്കള് വന്ന് കഴിഞ പിന്നെ മക്കക്ക് കഴിക്കാ കൊടുക്കലൊക്കെ ആയി എ ദെ മക്കളെ കാര്യങ്ങൾ നോക്കാനൊക്കെള്ളു സമയം ഉം എന്നാ ശരി എന്നാ ഓക്കെ
ആഹ് ആയിക്കോട്ടെ